ആഹ് കേക്കിണില്ലേ എന്താ നല്ലത് തന്നെ ഞാനെ നെ റ്റ് നീങ്ങുമ്പോയ് അപ്പൊ ഇങ്ങനെ അതാ
അവിടെ ആരൊക്കെയാ ഉള്ളത്?
ഇവിടെ ഉം ഓര് അല്ല ആ ഇപ്പൊ ഉള്ളിൽ ഉണ്ട് ഇന്ന് പോയിട്ടില്ല.
ഏഹ്
ഇപ്പം ടി വി കാണലെല്ലാ
ടിവിയെല്ലാം കാണേർന്നു. ടിവി ഇണ്ടോ ആടെ?
ആ ഇണ്ട്. ഇപ്പൊ ഫുൾ ടൈം അയെന്നെ.
ടിവിക്കാലോ ചെറുതല്ലല്ലോ പണ്ടത്തെ?
പണ്ടത്തെ അല്ല.
ഏ അല്ല വല്യേ ടി വി ആ ചെറിയ ടി വി ഒന്നും ഇപ്പൊ ഔടില്യല്ലോ ആ ഇപ്പൊക്കെ ഫുള്ള് വല്യതാ പക്ഷെ ഇപ്പ ആരും വല്ലാ ഉ ഉപയിക്കാറില്ല ഈ മാഹത് താരം മൊബൈല് വന്നോണ്ട് വല്യ
അതാണ് ആ കുട്ടികൾക്ക് ഇപ്പൊ ഓർക്ക് ഇപ്പൊ നെറ്റ് ഇതാക്കിയതൊണ്ടേ അപ്പ പിന്നെ യൂ ട്യൂബ് മാരി എല്ലാം കിട്ടും അതുകൊണ്ടാണ് അല്ലെങ്കി മ്മക്ക് ഇർക്കൂല്ലല്ലോ അല്ലെങ്കി ഒർക്ക് ഫോണ് അങ്ങനൊക്കെ പിന്നെന്താ കുട്ടികളെന്താ
കുട്ട് കുട്ടിയൾ കളിച്ച് കഴിഞ്ഞ പ്പ് ഇപ്പോ വീട്ട് അകത്തു എത്തിന് ഞാഇപ്പൊ ഒര ഒരാട് പറയ യില്ല അരി സാധനൊക്കെ പോയി കൊണ്ടിരാര് പറ ആ പറഞ്ഞയക്ക് അരി പഞ്ചാര ഒന്നും ഇല്ലരഞ്ഞാട്ടേ ആ ഓള് പോയിണ്
ആ
വീടേക്ക് ആ അവിടെ അടുത്ത് തന്നെ നമ്മള് പറ്റ് വാങ്ങലാ ഉണ്ടാവുമ്പോ കൊടുത്താൽ മതി ആള് ഇവിടെല്ല അപ്പെ പോ തരാ എപ്പോളെങ്കിലും അയക്കുമ്പോക്കെ ആള് പോയിക്കൊടുക്കും
ഉ
ങ്ങക്ക് വണ്ടിയൊക്കെ ഉണ്ടോ വീട്ടില് യാത്ര ചെയ്യാനൊക്കെ കാറോ
ആ
ആ
മൂപ്പര് പൊറത്തന്നെ യിരുന്നു പിന്നെപ്പോ എളാഛന് ഓര് പോയപ്പേ
ആ അപ്പ ആ അപ്പ പിന്നെ ആരുംല്ലല്ലോ നാട്ടിൽ ആരെങ്കിലും ഒരാൾ വേണല്ലോ ഇവിടെ പ്പോ ത്ത രണ്ട് എളച്ചന്മാര് ഇവിടെ ഇല്ല നാട്ടി ല്ല്യ എൻ്റെ പുതിയ ആപ്പിളി ഇല്ല പിന്നെ തറയാ ഒരു അളച്ചനാപ്പം ഇവിടെ ഇല്ലേ പിന്നെ ഒരു ഇളയച്ഛൻ എപ്പളും ദറസ് പഠിച്ചോണ്ട് മൂല്യാമാരായ് ബെല് ഗൾഫ്ലോൽ രണ്ടാളും മൂല്യാമാ മരേനി
ഏഹ് അയ്ശരി
ഉം ഓല് തര പിന്നെ അങ്ങനെ ഡ്രൈവ് തര കല്ല്യാണംന്തൊക്കെ കാര്യമൊക്കെ ഉണ്ടാക്കണംന്ന് പറഞ്ഞിട്ട് അങ്ങനെ
ആ അയ് ശരി ഉം ഇങ്ങനെ
ഇപ്പൊ ഒരാള് വര്ന് വര്ന്ണ്ട് അപ്പ കല്യാണം ഇതൊക്കെ
കല്യാണ ള് അപ്പൊ ഇനിയും കല്യാണം ഇണ്ട് ആൾ കര
ആ ഇനി ഒരാളത് നിക്കാഹ് കഴിഞ്ഞ് ഒരാൾ ഇപ്പം പെറ്റ് കെടക്ക ക്കാണ് നാൽപ്പ് കയ്ഞ്ഞിട്ടൊള്ളൂ മോനെ കണ്ടില്ല
ഉം ഉം ശര്യാ
പിന്ന ഇനി ഒരാള് ണ്ട് പിൻ ഒരാള്ണ്ട് ആദ്യം ഇമ്മ ഇബലെ ഇമ്മാൻ്റെയ്ക്ക് ഇണ്ടായത് ഒരാൾ ഒരാളൂട്ട്ടി കെ ട്ടാണ്ട് ഈ കാലത്ത് വയ്യാത്തവൻ ദെർസ് പഠിച്ച പിന്നെ ഒന്ന് ചെറുത ഇൻ്റെ രണ്ടാമത്തെ മോൻറ്റപ്പള്ളതാ
അയ് ശരി
ആ പിന്നെ അതിന് താഴ ഒന്ന് മോള ഉള്ളത് എളേമാക്ക് ഇണ്ടായത് മോളാ ഇണ്ടായെ ഉം അത് ചെറിയ കുട്ടിയാ അയിൻ്റെ മ മകളെക്കെ ഒപ്പള്ളതാ
അയ്ശരി
ന്ന് പോവാനായില്ല്യ ഇൻ്റെ മകളെ ഇക്കുറിഞ്ഞി നഴ്സറിയിലാക്കാനായി
ഏ
ഇക്കുറി നഴ്സറിയിൽ ആ പേടിയാണ് നിക്കോ നൊലോളിക്കോ ഒന്നു അറീലല്ലോ പ്പ അ ആദ്യത്തെ ആവുമ്പൊ അമ്മക്കത് ടെൻഷനാണല്ലോ പോയൊണ്ട്ക്കുമ്പം തെര അത്ര ഉണ്ടാവൂല
ആ പിന്നെ അങ്ങനെയാണ്ട് ശീലാവും ചേർക്കുമ്പളാണ് നമുക്കൊര്
ആ ഉം പിന്നെ ആൺകുട്ടിയേള് പെൺകു കുട്ട്യേള മായിരി അല്ലല്ലോ
ആഹ്
വേറെ തര വിടെളച്ഛന്റെ കുട്ടിണ്ട് ഒപ്പംപോവാന് ആ ഓ ളെ രണ്ട് മാസ്‌ത്തിന് മൂത്തതാ മാസ്ത്തിന് മൂ ളൂ
അപ്പൊ പിന്നെ അപ്പൊ പിന്നെ അങ്ങനെ പോകും ഉം ആള്ണ്ട്ന്ന്ണ്ടെങ്കില്
ഞാനൊരാളുവാണോ ആ അടുത്തന്നെ അങ്ങാടി പോണം അതിന് നടന്ന്പോണം കയ്യിണോല്ക്ക്ങ്ങനെ പോവാ
ആ
ആ പിന്നെ ഇൻക്കൊരു സ്കൂട്ടിണ്ട് അപ്പ പിന്നെ സ്കൂ രീമ്പോ കൊണ്ടരാൻ പോവും
ഐശെരി ഈ പോക്ക്ണ്ടാവില്ലെ
അ
ഉം
സ്കൂട്ടിള്ളോണ്ട് ന്നെ പ്പ ആരുമില്ലെങ്കിലും നമ്മക്ക് കാണു ആവശ്യത്തിനൊക്കെ ആ ആണ്ട്പോവാ ങ്ങള് വണ്ടിടോ ഏ പേടിയാ
പേടിയാ
ഏ എനിക്കും ആദ്യ പേടിയേനി പിന്നെ ഓരോരുത്തര്ങ്ങനെ വണ്ടി ണ്ടി വിടുമ്പോം അത് കാണുമ്പൊരു പൂതിയ ഇൻക്കൊന്ന് വണ്ടിമ്മപോണം അങ്ങനെയൊക്കൊരു പൂതി നമ്മക്കുവണ്ടിണ്ടങ്കി ആ ആ ആ നമ്മക്ക് എത്തറിയ നമ്മളെ വീട്ടിക്കൊക്കേ പോണങ്കില് ആങ്ങളാരെ വിളിക്കണംങ്ങട്ട് വീട്ട്ക്ക് പോണങ്കില് ന്നിട്ട് ഓല് അവിടന്ന്ങ്ങട്ട് വന്ന് പിന്നെ ന്നെ മ്മളെ കൊണ്ടു പോണം ഓല് പണിം തൊ ക്കെ കഴിഞ്ഞാട്ട് വരുന്നതാണെ അപ്പോ ഒൽക്കൊരു ബുദ്ധിമുട്ട് ട്ടാണ് അ പ്പൊ അതൊക്കെ ഓലോട് പ്പോളുങ്ങനെ കൊണ്ടാക്കിരോ കൊണ്ട ണ്ടാവരോയ്ച്ചുമ്പം ഞമ്മക്കന്നൊരു മടിയാൺലോ ആങ്ങളാരാ ർ ഓല്ക്കോരോ ഓരോ സ്വയല്ണ്ടാവല്ലോ ഉം അപ്പം- തരാം വണ്ടി പഠിച്ച് ആ പേടിഉണ്ടായി, ധൈര്യമുണ്ട് ആദ്യംആ ഫസ്റ്റ് അതിൽ അതും ഒപ്പം ഉണ്ടായിട്ട് പോന്നു
ആ
തള്ളിയിട്ട് വീണ്കഴിഞ്ഞാൽ പേടി എന്നെ വിട്ട് വിട്ടു വിട്ട് കരയില്ലേ, ആദിയമിട്ട് സൈക്കിള് ബാലൻസ് - എന്നാ പിന്നെ എല്ലാ ബുദ്ധിമുട്ടുകളും നിനക്ക് സൈക്കിൾ ബാലൻസ് ഒന്നുല്ല?
അത് ശരി എന്നാലിപ്പോ ശരിയാക്കി എടുത്തൂലേ
വണ്ടി പഠിച്ച ശെന്ന ശരി സൈക്കിൾ ബാലൻസ് എടുത്ത് ലൈസൻസ് എടുക്കാ വേണ്ടി ഓ ആ ലൈസ് ത്ത വേണ്ടിയ എന്താ ലൈസൻസിൻ്റെ ഇത് ഇതല്ലാപ്പം സൈക്കിൾ വാലൻസ് വേണം പറഞ്ഞാണ്ട് ന്റെ പുതിയാപ്ല. ഹാ സൈക്കിളോട്ടി പഠിപ്പിച്ച് ആ ഇപ്പൊ എല്ലാടത്തു വണ്ടി കൊണ്ടു കൊടു ക്കിയാക്കളെ കൊണ്ടു പോവാലെങ്ങനെ എന്നേ പോലെ ഒരാളെ ആശ്രയിക്കണ്ടല്ലോ മ്മ് ഇനിക്ക് ഇപ്പ ഇനി കുട്ടികളെ ഒന്നും ഇപ്പോ വണ്ടിയില് കൊണ്ടോണം ബുദ്ധിയാവു കുട്ടികള് രണ്ട് മൂന്ന് നാല് ആവുമ്പളേ
ആ
എല്ലാരൂടി കൊണ്ടാനും കഴിയൂല ഇനിയിപ്പോ അടുത്ത് വേറെ കാറോക്കേണ്ടിവരും ഇനി നമ്മൾ പഠിക്കണെ നമ്മള വീട്ടിൽ വാണം ചെറുതായിട്ടൊന്ന് അപ്പഴമുക്കൊന്ന് എടുത്ത് നോക്കാൻ പറ്റു ല്ലേ എപ്പ അയിനായിട്ട് പോവാൻ കഴിയൂലല്ലോ
ആഹ് ആണ് ശരിയാണ് ഉം പിന്നെ ഇവിടെ പിന്നെ കുട്ടികള് മറ്റേ രണ്ടാമത്തെ ആള് പിന്നെ കോളേജ്ക്ക് ഓള് ആവുമ്പ തന്നെ പോവാ.
ആ ഇപ്പത്തെ കുട്ടികള് പൊതുവേ എല്ലാ പെൺകുട്ടികൾക്കും ഇപ്പ വൺ അറിയാലോ എല്ലാവർക്കു ഇത് ആ വണ്ടിയും കാറും എല്ലാ വണ്ടിയും വിടും യൂട്യൂബിൽ ഒക്കെ നമ്മള് കാണുന്നില്ലേ ലോറിയും ബസ്സും ഓട്ടോറിക്ഷയും ആഹ് ഹ എല്ലാ പണിക്കും പോവും ഇപ്പൊ പിന്നെ കുട്ടിയ പണ്ടത്തെ കു ക്കള രീതി അല്ലേ ഇപ്പൊ എല്ലാരും
ആഹ് എല്ലാർക്കുംതാണ് ഓർക്ക് അങ്ങനെ പഠിക്കണോന്നും പിന്നെ വല്ല കല്യാണത്തിനും ഒരിതില്ലല്ലോ അപ്പ ആപ്പ ഓര കാര്യത്തിനൊന്നും ഒന്നും എന്നാ ഞാനെങ്ങോട്ടും പോകുലട്ടോ നിക്ക് ആരേലൊക്കെ വേണം ഇവരൊക്കെ ഞാനങ്ങന ട്ടികൾ കൊണ്ടും പോവൂല മക്കള് പിന്നെ അങ്ങനല്ലേ ഓരു ഓര കാര്യങ്ങൾക്ക് എന്തിനും
ഏ പിന്നെ ഓല് ഓള് ഒറ്റ ഒറ്റക്ക് ഒടുക്കും വിടൂല ആ ആരെങ്കിലും കുട്ടികള് അതിണ്ടെങ്കിലെ വോയ്ക്കോ പറയുള്ളൂ അല്ലാ ഒറ്റക്കനെ എവ്ട്ക്കും വിടൂല ആ ഹ് ആരാ ഒപ്പം ണ്ടായിന് ചോദിച്ചും ഒപ്പം പോയപ്പം ഇപ്പൊ ആരൊപ്പണ്ടായിനെ ഓയ്ക്കും അതാദ്യം ചോയിച്ച് ഏ അല്ല ഓളെ കൂട്ടിട്ട് കുട്ടിവിടെന്ന് ചോയ്ച്ചും അപ്പൊ വാട്സപ്പിത്തെയോ ഇപ്പമ്മളവിടാവുമ്പോ എപ്പളും വിളിച്ചാ കി ത്തുലേല്ലോ ഓല് ഉറങ്ങേ എന്തേലും കാര്യേ കാരം അപ്പമ്മള് ഓ വോയിസിട്ടേക്കുവേ.
ആ
അതും കൂട്ടി പോറയാൻ പറ്റൂല്ലല്ലോ
അയ് ശെരി.
പോയി നി തിനെ വിളിക്കുള്ളൂ അപ്പോ
അപ്പോ പിന്നെ ആരിപ്പോ പോയേ ഇപ്പോ പിന്നെ കുട്ടിയൊക്കെ ഒന്ന് ഒറ്റക്കക്ക് പോണീനും ഇതി ല്ലാ ഓല്ക്ക് ഓല കാര്യങ്ങളും ഓല്ക്ക് ജോലി വേണം വ ഉം അല്ലെ കല്യാൺ പിന്നെ ഒന്നും ഇപ്പോ വെ ട്ടെന്നാ ഒരുതില്ലല്ലോ
ഇപ്പോ കുട്ടികള അതൊന്നും സമ്മയക്കില്ല ഓല്ക്ക്പ്പോ ജോലി ആയെങ്കിലേ പറ്റുള്ളൂ അല്ലേൽ പഠിപ്പിക്കുംന്ന് ഒറ പ്പ്ള്ളോര് കേ ക്കെ ആ വിളിക്കാൻ പറ്റുള്ളൂ പ്പോ കുട്ടികളൊന്നും വയങ്ക ട്ടൂല്ല
ഇപ്പ അയിന് ആങ്കുട്ട്യോൾക്ക് കല്ല്യാണം നോക്കുമ്പോ കിട്ടണില്ല ഇപ്പൊ
ഇല്ല ആകുട്ട്യോക്ക് പ്പോ പെണ്ണിനേം കിട്ടുന്നില്ല ന്നാലോ ഒന്ന് സ്കൂളിലോ എവിടെങ്കിലും ഒന്ന് പോയാ ഫുള്ള് പെങ്കുട്ട്യോ കുട്ട്യോളാണോ
അതാണെ പിന്നെപ്പമ്മളധിക അന്വേഷി ന്നാലും ഒരൊക്കെ ഇതാക്ക്യേച്ചിട്ടുംണ്ടാവും കണ്ടെച്ചിട്ടുണ്ടാവും പിന്നെപ്പോ അങ്ങനെ ഉം ഇതാക്ക അപ്പമ്മള് തെരയ തെരയണ ആൾക്കാ
ആഹ് ഞങ്ങളിവിടെ ഒരു പ മരിവുണ്ടേ ഇപ്പം മൂന്നെണ്ണം കെട്ടിച്ചുപോലും മൂന്നും മൂന്നാള് കണ്ടെത്തി തന്നെയാ ഹ് മ് അങ്ങനെയൊക്കാവുമ്പ പിന്നെ ആ ഉം ആണുങ്ങള് അത് തെരഞ്ഞ ഒരു കാര്യോല്ല വിസ്വസിച്ചിട്ട് കെട്ടാനും വയ്യ
വില്ലേയ് അതാണെ
അതുണ്ട് ഇപ്പ വാപ്പാൻ്റെ ത്തറ്യ മോന്റെ കുട്ടിന്റെ കല്യാണം ഒന്ന് ഓൻ ഹ് െശരിയാക്കി വെച്ചതേനി ഫോൺ വിളിംകാര്യുംവല്യ സാധനൊ പ്പ കൊണ്ടൊട്ക്കലൊക്കെ വർ തൊക്കെണ്ട് അയ്ന്റേഷം ആ കുട്ട ട്ടി ഉട്ടിനൊട്ന്നോ കണ്ട് ആരൊപ്പോന്ന് ആറര കണ്ടാട്ട് പറഞ്ഞു ഒ ഓ ഉട്ട്യർഞ്ഞ് അയ്ന്റേ ശൊന്നുംപറഞ്ഞില ഇച്ച് ഓനമതി ഓനമതി
അള്ളാഹ് അങ്ങനെയൊക്കെ ആക്കുമ്പോഴാണ് വല്ലാത്ത കഷ്ടം
ഏറ്റവും മെച്ച്ള്ളത് എന്തായാലും കിട്ടില്ല ഇപ്പൊ വണ്ടി ഇടലും വണ്ടി കാരി പൊട്ടിയാണല്ലോ തറ പഠിപ്പും എന്തുണ്ടാവൻ ജോലിയിണ്ട്. അപ്പോം, അനിയൻ്റെ നിക്കാഹ് കഴിയുന്ന മുന്നേ അനിയന്റെ വർത്തിനെ കണ്ടായിട്ട്
ആ
തറ ഐഫോണൊക്കെ വാങ്ങി കൊടുത്ത് തെള് തി
ഉം, അതാണ് ഉം
നല്ല കുടുംബേനി, മക്കളൊ മൊക്കെ നല്ല മക്കളന്നെ അങ്ങനെത്തവൽക്ക്
ആ ആ
പൊ മറിച്ചോ കഴിച്ചിലായ്
ആ തന്നെ പോയി
ഇം ഓരോന്ന് തട്ടി മാറ്റി കളയുമ്പോ അറിയില്ലേ, ഇം എന്തുവാണ്ട്
പിന്നെ വേറെ നല്ലേ
അതിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് എക്ക് വേണ്ട ഞാൻഅവൻ്റൊപ്പം പോവാന്ന്
ഇപ്പ എന്നാമ്മേ അതൊക്കെ കഴിഞ്ഞില്ലേ പിന്നെ
ഇപ്പത്തെ കാലന്നൊന്നും വിശ്വയ്ക്കാൻ പറ്റൂല്ല ഇപ്പ സ്കൂളും മദ്രസ്സൊക്കെ തൊറ
ഇനിപ്പോ അതൊക്കെ തുറക്കാണ് ആ ഇനി ഇപ്പൊ ഒരാഴ്ചകൂടിയുള്ളൂ. ഉം ഉം അന്നെ ഇ ഇതിപ്പ ചെറിയലെ ഓല് രണ്ടാളാണ് സ്കൂള്ക്ക് മറ്റൊര് പിന്നെ കോളേജ് വല്യവര്
ക്കേക്കൂലേ
ആനേർത്തെ കിടക്കുവേ ഉം ഞങ്ങള് ട്ടു മണിയെ ആ ടൈമൊ ക്കാവുമ്പത്തിന് കടക്കും നിങ്ങള് നേരത്തെ കെടക്കൂലേ നേരത്തെ കെട
ആ നേരത്തെ കെടത്തല്ലെ ഒര് പത്ത്പത്തര കഴിയും ഭ ഇ ഇഭ എസ് എസ് ഉച്ച ആയതോണ്ടെ മോൻ എസ് എസ് എൽ സി ആയോണ്ടിനി പത്ത്മണിയാവാ പത്തരയാവാതെ കടക്കരുതരുന്ന് പറഞ്ഞു
ആ
അപ്പൊ ബുദ്ധിമുട്ടായി അതിന്റെടി വിളി വന്നുണ്ടെങ്കില് അത് മതിയാവും നായിക്കോട്ടെ
ആ എന്ന ഓക്കെ അന്നാ എന്ന ശരി